മാറ്റ്ണ്ടോ
ആഹ് ഇണ്ട് പറ്റ്ണ്ണ്ട്
സൗണ്ട് കൊറവാണല്ലോ ആഹ് സൗണ്ട് കൊറവ്ണ്ട്
ആഹ് റേഞ്ചിന്റെ പ്രശ്നമാവ്ന്ന് തോന്ന്ണ്ട് എന്താ നല്ല വിശേഷം അവിടെ എങ്ങനെ ഇല്ലാ മക്കള് പോയി തൊടങ്ങണേ ഒള്ളൂ
ഇമ്
ഇന്ന് തിങ്കളാഴ്ച്ച അല്ലേന്ന് ഹസ്ബന്റ്റും പോവും മക്കളും പോകും അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന്ട് നേരം പോയിക്കും
അഹ്
ഇമ് ഓര്കൊണ്ടവാല്ലതും മക്കളതും എല്ലാം പാടാവു ഇനി നാളെ മുതല് കൊഴപ്പില്ല ഇന്നെല്ലാരെ പോകൊപ്പാണ് ഇമ്
നാളേം പോവൂല്ലെ നാളെ പോവും ല്ലേ നാളെ ഓല് പോവുല്ലേ പോവണ്ടാവുലെ ഒള്ക്
ആര്ക്ക്
ഹസ്ബൻഡിന് ഇന്ന് പാലക്കാടാണ് പണി
നാളെ വരൂല്ലാല്ലെ
ഏഹ് ഇന്ന് വരില്ല ഒരാഴ്ചക്കില്ലേ ഡ്രസ്സൊക്കെ കൊണ്ട് അങ്ങനെ പോവല ഇഞ്ഞടുത്ത-
അങ്ങനെ അഹ് ആഹ്
അപ്പോൽക്ക് കൊണ്ടാവാനൊള്ളതും എല്ലാവുംമ്പളെ അങ്ങനെ കഴുതണം ഇത് തിങ്കളാഴ്ച അവിടെക്കെ കഴിഞ്ഞോ ഹലോ ഹലോ ഹലോ പണികള് കഴിഞ്ഞോ